താനം
ഹലോ
ആഹ് കേക്ണില്ലേ എന്ത ക്കെ വർത്താനം ആഹ് ആ ആ പിന്നെ യാത്രയൊക്കെ പോകാൻ ഇഷ്ടാണോ?
ആഹ് യാത്ര കുഴപ്പൊന്നുംല്ല ഞാ സ്വന്തായിട്ട് വണ്ടി ഓടിച്ചു പോവും.
ഏ സ്വന്തായിട്ട് വണ്ടി ഓടിക്കാനറിയോ?
ആഹ് ആ സ്കൂട്ടി ഓടിക്കും.
ഏ സ്കൂട്ടി കാറൊക്കെ ഓടിക്കാനറിയോ?
ഇല്ല്യല്ല്യ സ്കൂട്ടി.
ആ സ്കൂട്ടി മാത്രല്ലേ ആ.
ആഹ് ആ സ്കൂട്ടിമ്മെ എത്ര ലോങ് വാണെങ്കിലും പോവും.
ആഹ് ഏലക്കെ യാത്ര ചെയ്യാനണോ ഇഷ്ടം ദൂരെ യാത്ര ചെയ്യാനാണോ അതോ അടുത്ത കൂടെക്കെണോ?
യാത്രകള് ട്രെയിനിലും ഇതിലൊക്കെ യാത്രകള് ചെയ്യുമ്പളല്ലെ രസ്
ആഹ് എല്ലാരും കൂടി ഇണ്ടെങ്കി രസാണ്. ഇവിടെ മക്കളും അങ്ങനെ തന്നേണ്. ഉം എല്ലോ ഊട്ടി വയനാട് പിന്നെ മൈസൂര്. മൂന്നാറ് ആവാത്ത്ക്കൂടൊക്കേണ് ഇബൽക്ക് ഇഷ്ടം.
ആ നമ്മളിങ്ങനെ ഫാമിലി ആയിട്ട് പോവുമ്പോ രസാണല്ല കുടുംബക്കാരത്ത്ക്കു എല്ലാരും കൊണ്ടോവുമ്പളേ.
ആഹ് ഫാമിലി ആയിട്ട് പോണതാണ് രസം ബസ്സില് ഒന്നായി
ആഹ് അതന്നെ ഞങ്ങളേറെങ്കിലും കോയിക്കോടൊക്കെ ഒന്ന് കറങ്ങാൻ പോവും എടക്ക്. മുട്ടായിത്തെരുവ്ക്കൊക്കെന്നേയ്
മുട്ടായി തെരുവ് ലേ ആ ഇവിടെ എപ്പളും പറയും മുട്ടായ് തെരുവ്ക്ക് പോണം പോണംന്ന്. ആ രസാ ആ ട്രെയിൻ ല് യാത്ര ഞങ്ങളിപ്പോ വല്യ പെരുന്നാക്ക് ഇപ്പോ ഞങ്ങള് ഇപ്പ എല്ലാരും വല്യപെരുന്നാക്ക് ഞങ്ങളല്ലാരും പാടെ പോയേ. ഞങ്ങളും അവിടെ എന്റെ വീട്ട്ന്ന് എന്റെ ഉമ്മ അനിയത്തി ഏട്ടത്തി അങ്ങനെ എല്ലാവരുംപാടെ ഞങ്ങള് ഇവിടുന്ന് തൂര് ട്രെയിന് കേറി ഷൊർണൂര് വരെ പോയി.
ആ ആ
ഷൊർണൂരൊന്നും കാണാന് അവിടൊന്നും, കാണാനില്ല പർ പേ ഞങ്ങള് ട്രെയ്‌ന് കേറി ട്രെയിൻല് ഒര് യാത്ര പറയാ
ആ ഇന്നയ്ന് ഒറ്റപ്പാലാണ്ട് പൊയ്ക്കൂടേ ആ ആ മലമ്പുഴൊക്കെ കണ്ടുവന്നൂടാര്ന്നോ
ഇഞ്ഞ് മഴക്കൊന്ന് പോട്ടെ.
ആ. എല്ലാർക്കും ഒഴിവുവാണം മക്കളൊക്കേറ്റ് പോണങ്കി ഇന്നാലെ സമാധാനത്തിരിക്കാൻ പറ്റുള്ളൂ
ആഹ് ഒയ് വ് വാണം ഇവടെ ചെറിയ മോന് അന്ന് ട്രെയിനി കേറിയെപ്പോ വയങ്കര പേടിയെന്നി ഓന് നോലോളി കരയേനു പിന്നെ രണ്ടു താണെത്തിയപ്പോ പിന്നെ ഓന് ഇഷ്ടായി പിന്നെപ്പളും പറയും ഇമ്മച്ചിയെ ഞമ്മക്ക് ട്രെയിനിക്കേറാൻ പോവാ തീവണ്ടി കേറാൻ പോകാറിം
ഞാന് ഫാമിലിനെക്കാലും കൂടുതൽ പോക്ക് ട്ര എ ടൂർ പോക്ക് ഇത് നമ്മളെ ഫ്രണ്ട്‌സോളെ കൂടെ പോവും
ആഹ് അങ്ങനെ പോവും ലെ.
ന്നെല്ലാരും, കൂടെ, ഒപ്പിച്ച് കിട്ടൂല്ലല്ലോ.
ആഹ, ഒപ്പിച്ചിട്ടു
ആ, പിന്നെ മങ്ങൾ, വ, രാവിലെ പോയിട്ട്, വൈകുന്നേരം, വര്ണ, ടൂർ, ര എല്ലാരുംകൂടെ, സ്കൂൾ ഗ്രൂപ്പിന്നൊക്കെണ്ടാവൂലോ, പെൺകുട്ടിയാളൊറ്റക്ക്, ആ ആണുങ്ങളല്ലാത്ത, പെൺകുട്ടികള സ്വിമ്മിംഗ് പൂള് ചാടാഞ്, റിസോർട്ടൊക്കെ ചെലപ്പോ, ന, നേരെ നല്ല, രാവിലെ പോവും, ന്നട്ട്, പിന്നെ വൈകുന്നേരം രാത്രില്, നേരം, വയ്കിട്ട വര
ആ, ഇവടെ ങ്ങനൊന്നും, പൊ, ഒറ്റക്കൊന്നും, അ, പോവനയ്ക്കൂല, മ്മള്, ഫാമിലി,, മാത്രം, പോവാ
ഇവിടെ, അങ്ങനത്തെ, കണക്കൊന്നുംല്ലക്കാക്കാക്ക്. ഏയ്, അങ്ങനെത്തെ, കൊയപ്പൊന്നുല്ല, പിന്നെന്റെ മോൻക്കാണ്, കൊർച്ച് വ, ത്, ണ്ട് ന്റെ മോന്ക്, മോൻക്കാപ്പോ, ലോക വിവരം, അറിയുള്ളു, പ്പോത്തെ എന്താന്ന്, ഓർക്കേ, അറിയുള്ളു, ഓന്ക് ആ, ഓലൊക്കാ, പ്രായക്കാരല്ലെപ്പൊ.
ആ.
ഓന്റെമ്മാനെ പറ്റി, അത് ത്, പറയുമ്പോൻക്കല്ലേ, മോഷത്തരം.
ആഹ.
ന്നട്ട്, ഓന്റെപ്പറിയും, ഞാണ്ടെടാ നോക്കാന്, മ്മാന്റെ കാര്യംന്നറിയും, ങ്ങള്, ങ്ങനെ, ങ്ങനെ, കയ്ച്ചിട്ടോളി, മ്മാനെ റിയും, ഹ്, ഹഹ്, ഹ്, കൊറയെ, ഫ്രണ്ട്‌സൊള്ള്ള കാരണം, ങ്ങനെ, പോവുമ്പളെ, എന്നും പോവൂല ഞങ്ങളിങ്ങനെ, എല്ലാരും, കൂടി പറയുമ്പോ, ഭക്ഷണൊക്കെ ണ്ടാക്കിയ, രസല്ലേ
ആ, അത്, രസമാണ്, ഒക്കെപ്പാട, ഒരുമിച്ച് പോണേ രസാ
ആഹ്, ഇപ്പ ഞാൻ മാത്രം, ഒയ്ഞ്ഞപിന്നെ, കാരണങ്ങള്, പറയുംചെയ്യും, വീട്ടില് ഫ്രീ ആണ് പ്പേം, മ്മേം ന്നുല്ല, അപ്പൊ അങ്ങനെ, അയ്‌ന്റെടേയിൽ, ഒഴിന്ന്ക്കുമ്പോ, മ്മള് പറയോല്ലോ
ആഹ.
സുഖാണ്, കൊഴപ്പ ഇങ്ങനെ പോണം, ഇടക്കൊന്ന് പോണം.
ആ, ഇടക്ക് പോണം, ഇവടെ മക്കക്ക് എപ്പളും അങ്ങനെതന്നെണ്, ടൂർ പോക, പോക അങ്ങനെ പറയും, അപ്പൊ, പ അതിനനുസരിച്ച്, ന്ന് സ്കൂളൊക്കെ പൂട്ടട്ടെ, ന്നിട്ട്, പോകാ, പോകാറയും
ആഹ, അതെല്ലാപ്പൊ, നടക്കൂലല്ലോ, ഇപ്പൊ, വെക്കേഷന്, പോയിരുന്നാ.
ഈ, സ്കൂള്, മദ്രാസ് അങ്ങനെയൊക്കെ പാടല്ലേ. മദ്രസ് ണ്ടേല്, മദ്രസ് മദ്രസ് പറ്റൂല. പരീഷ
കാക്ക എവിടുക്കാ അന്റെ കാക്ക എവിടെയാണ് നാട്ടിലുള്ളയാളാ
ഇവിടെ ഇന്നിപ്പോ ഒരു പണിയുണ്ട് അതിന് പോയതാണ്
പിന്നെ ഉം വൈകുന്നേരം ചായക്ക് എന്താ ഉണ്ടാക്ക കടി ഉണ്ടാക്കുവോ കുട്ടികൾക്ക്
ഇല്ലേ ഒല്ക്ക് ബേക്കറി ഉള്ള പറ്റിയ കടി ഉണ്ടാക്കിയാലും ഓലക്ക് ചെലപ്പോ എണ്ണക്കടിയ പറഞ്ഞാല് മധു എരുവുള്ള കടിയൊക്കെ ഓർക്ക് പറ്റൂല പക്കോട സമോസ
അത് ശരി ആ ആന്റ മകൾക്ക് ആദ്യം നയൂഡിൽസ് ആയിരുന്നു അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് വൈകുന്നേരം വരുമ്പോ ഫൈഡ്റൈസ് ഉണ്ടാക്കുക
ഇന്നലെയിപ്പോ മോനുണ്ട് ചോറി വച്ചപ്പോ പറയ- ഉമ്മച്ചി നൂഡിൽസ് തിന്നിട്ട് കുറെേ ദിവസം ആയല്ലോ നൂഡിൽസ് ഉണ്ടാക്കി തരുമോെ ചോദിച്ചി ഞങ്ങൾ അങ്ങനെ നൂഡിൽസ് അങ്ങനെ കൊണ്ട് വരലില്ല
ആ ഇവിടെ ചെറുപ്പത്തില് മോനക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ആയിരുന്നു
ആ അവിടെ അങ്ങനെ ഇവിടെ ഇപ്പൊക്കെ കൊണ്ടരും എട്ക്ക് ഞാൻ ഇതാക്കി കൊട്ക്കും എ എന്നൊന്നും ഇണ്ടാക്കി കൊട്ക്കുലാ. പിന്നെ ഈ മക്രോണി ഇണ്ടല്ലോ അത്
ആഹ് മക്രോണി എർച്ചി ഇണ്ടെങ്കി രസാണ്
ആഹ് എറച്ചി ഇണ്ടെങ്കി രസാട്ടൊ അല്ലെങ്കി ചിക്ക ആഹ് എർച്ചിയോ ചിക്കനോ ഒക്കെ വാണം ചലെപ്പോ അയിൽ
നമ്മെൾ എർച്ചിക്കറി ഇട്ട് വേവിച്ചാലും എർച്ചിക്കറിയിട്ട് വേവിച്ചാലും നല്ല രസം കിട്ടാ മസാലെന്റെ ചൊയ ഒക്ക കൂടി കിട്ടും മറ്റെയ് ഇപ്പ് ഒര് പച്ചക്കറി ഇട്ട് ചെലോര് പറിം രസാ ഷെ അയ് രസം കിട്ടുലാ നമ്മെൾ എങ്ങ ങ്ങനെ മസാല പൊടിയിട്ട് ഇണ്ടാക്കിയാലും ആ എർച്ചിക്കറിയിൽ ഇട്ട്ണ ടേസ്റ്റ് കിട്ടുലല്ലോ ഒറ്റക്ക് ഇണ്ടാക്കുമ്പോ
ഇല്ലലെ ആഹ്
അഹ് നല്ല ടെസ്റ്റാ ഒന്നും ഇല്ലെങ്കി അർച്ചിയില്ലെങ്കിലും കൊഴ്പ്പ ഇല്ല കറി മാത്രത്തിൽ ഇട്ട് വേവിച്ചാൽ അയിന്റെ ചൊയ കി ട്ടും
ആഹ് ചോയ കിട്ടു ലെ
ആഹ് അപ്പ ലേഷം
ആഹ് ചെൽപ്പം ഞാൻ ചിക്ക ചിക്കനൊക്കെ ഇണ്ടെങ്കി ബാക്കി ഇണ്ടെങ്കി ചെൽപ്പം അയ്ത്തെ കറി മാത്രട്ടുകാണ്ട് അയിൽ കൂട്ടിക്കാണ്ട് വേവ്ക്കും അതരസം പിന്ന മ്മ ഈ ന്യൂഡൽസ്റ്റേ മസാലണ്ടാവുവല്ലോ അത് ചെലപ്പോ എടുത്തേക്കും എന്നട്ട് അത് അത്ര് കൂട്ടും
ആഹ് മസാല ല്ലതല്ലാന്ന്റയും
ആഹ് അത് നല്ലതല്ലറയും
ആഹ് അതാണ് മക്കക്ക് ഏറ്റോം ഇഷ്ടം
ആഹ് മക്കക്ക് ഇഷ്ടാതാണ് അയില്ത്തെ മസാല ഉം ഇനി ഇപ്പൊ വരുമ്പോത്തിന് ബെ ക്കറി അല്ലതെ വരി വള്ളത്തിലിട്ടകണ് ഇഞ്ഞി വല്ല കല്ത്തപ്പൊക്കെണ്ടാക്കി പറ്റൊന്നറില്ല ചെലർക്ക് പ പറ്റൂല ചെലവർക്ക് പറ്റും അങ്ങനെണ് ആഹ് ഓര്ക്ക് വല്ലെ സമൂസേം കട്ലെറ്റുക്കെ ഉണ്ടാക്കി കൊടുത്തപെ
ആഹ് അത് പിന്നെ എപ്പളും ആട് ഫുള് ആണ് തിന്നൊടുത്ത അത്യിച്ചോളും കട്ലറ്റ് അട്ടെ ഏറ്റോം എള്ളുപ്പം ഇക്ക് തോന്നും ഈ മസ ഈ സമൂസന്റെ സീറ്റ് ഇല്ലെങ്കി എറ്റോം എളുപ്പള്ള പണി കട്ലെ റ്റാണ്.
ആഹ് കട്ലെറ്റ്. പിന്നെ ഇപ്പ ചക്ക ഉണ്ടെങ്കി ഞങ്ങ്ള് ചക്കപ്പം ഉണ്ടാക്കും ചക്ക അരിഞ് ങ്ങാണ്ട് വേച്ച് കാണ്ട് ചക്കപ്പണ്ടാക്കും അത് മധരം തന്നെയാണ് ഇപ്പൊ ഈ പ്രാവ്ശ്യദ്യയിട്ട് ഞങ്ങള് ഉണ്ടാക്കിപ്പോ തറവാട്ടിൽണ്ടാക്കി മറ്റേ കൊടുന്നന്നിനു ഇവിടെ ഞാൻണ്ടാക്കിട്ടില്ല
യ്യ അലുവ പോലെ
അത് ചക്ക വേവിച്ച് ഞമ്മള് ആഹ് ശേങ്ങേം ചർക്കരെക്കെ ഇട്ടുകാണ്ട് നമ്മള് സമൂസക്ക് അങ്ങനെയല്ല മറ്റെ ആഹ് അതില് മറ്റേഇഎലണ്ടല്ലോ ഈ എല.
ആഹ് മ്മള് അതിന്റെ കറുകപ്പട്ടന്റെല ആഹ് അത് കേട്ട് . കുമ്പളപ്പം പോലല്ലേ? അത് ഞാൻ എടക്ക് ഇണ്ടാക്കുവാർന്ന്. ഞാ ആഹ് വായൻ്റെലെക്കാക്ക് അത് ഇണ്ടാക്കുമ്പോ അത് ആഹ് കുത്താ ഈർക്കലായിറ്റ് കുത്തീട്ടെ.
ആഹ് കുത്തീറ്റ് രസാണ്, ആഹ് വേവിച്ച് വരുമ്പോ രസാണ് അയ്ന്റെ ഒര മണോം
ആഹ് തേങ്ങയും ആ ശർക്കരയും ചക്കേം കൂടി ആവുമ്പോ.
ആക്കാവുമ്പോ നല്ല ടേസ്റ്റാണ്.
അതൊന്ന് നറച്ചൊടുക്കാനാ കൊറച്ച് ചക്ക ഇണ്ട് വേവിക്ക ചക്ക ആദ്യം വേവിക്കും ഞാൻ ഇവിടെ.
ആഹ് ഞങ്ങളും അങ്ങനാണ് ചക്ക ആദ്യം വേവിച്ചും പിന്നെ അടച്ച് വേവിച്ചിട്ട് പിന്നെ ആയ്ക്ക് അരിപ്പൊടി ഇട്ടിട്ട് കൂട്ടിക്കൊഴച്ചിട്ട് തേങ്ങേ ഇതൊക്കെ ഇടും.
ആഹ് അരിപ്പൊടി വല്ലാതെ ഇടാനും പറ്റൂല്ല അഹ് അത് കട്ടി കൂടുവേ.
ആഹ് കട്ടിക്കൂടും കൊറച്ച് ആഹ് എനിക്കാ ലൂസില് വെര്ന്നതാണ് ഇഷ്ട്ടം അതാണ് രസം. കട്ടി കൂടിയാ രസല്ല.
അതനെപറഞ്ഞെ കട്ടിക്കൂട്യാരസല്ല നേരിയ വെള്ളത്തോട് കൂടി തന്ന ഇട്ടൊട്ത്താല് ആ ആവിക്ക് വേവും
ക്കേകും ചെയ്യും നല്ല ടെസ്റ്റ്‌
ഉം അത് രസാണ് അത് ചെലപ്പോ ഞാൻ കാണ ഇതിൽ അണ്ടിപരിപ്പ്ട്ട്
ആഹ് അണ്ടിപ്പരിപ്പൂ കടിച്ചാലൊക്കെ രസാക്കാരം കടിക്കാൻ വേണ്ടി അണ്ടി പപ്പരിപ്പും മുന്തിരി ബദാമൊക്ക ഇണ്ടെങ്കി.
ഞാനിട്ടെ ഞാൻ ഇണ്ടാക്കുമ്പോ അത് ചെയ്യല്ണ്ട്.
ആഹ് ചെലരാണ ജീരകം പൊടിച്ചിട്ണ്. ജീരകം വറുത്ത് പൊടിച്ചിടും പക്ഷെ എനിക്കാ അതിന്റെ ചൊഴ പറ്റൂല.
ഇവിടെ ഇക്കാ പറയും ഒരുജാതി ചോയേണ് നല്ല ജീരകത്തിൽ അപ്പത്തിലക്കെടുമ്പോ അടേലൊക്കെടുമ്പോ പറയും വേണ്ട ഒരുജായി ചോയേണ് അത് കുത്ത്ണ ചൊയണ്ടാവും ഞാൻ ഇവിടെ വറുത്ത് പൊടിചെച്ചിക്ക്ണ.
ആഹ് എനിക്ക്തിന്റെ ചോയവല്ലാതെ ഇഷ്ടല്ല അവിടെ എന്റെ ഇളാച്ചി ഉണ്ടാക്കുമ്പോ ഓള്ട്അയ്ക്ക്. ഒരു ടെസ്റ്റിട്ടൂല ഒരു വേറെ കുത്ത
അതെ വാ ആ ചക്കന്റെ ടേസ്റ്റ് ന്നെ പോവാണ് ആ അടന്റെ. ടേസ്റ്റ് പോണ ആ മറ്റേത് നല്ല ജീരകത്തിന് ചൊയ വരും.
ആഹ നല്ല ജീരകത്തിന്റെ ചൊയാ വരൂ.
ആ അതാണ് ഞാനതന്നെ ഈ ആ ഈ ചക്കന്റെ തന്നെ പ്ലേറ്റിലാക്കി. ‌ക്കിട്ട് നല്ലൊണ്ട് വെരകീട്ട് പ്ളെയ്റ്റിലാക്കിവെക്കും ന്നിട്ട് കഷണം കഷണം പോലെ ഫ്ഡ്ജിൽ തണ്പ്പിച്ച്ട്ട്.
ആഹ് ഞമ്മള് ഭൂ ഭൂരി ഉണ്ടാക്കുവല്ലോ അപ്പൊ നമ്മള അതില് ജീരക. പഴെടാക്കല്ലോ. അപ്പൊ അയ്ന് അയിന് രസ നല്ലജീര ആ നല്ല ആഹ് എള്ളൂടും. കരിഞ്ചീരകം എള്ളുംടും ഞങ്ങള് ഇവിടെ ചെറിയ ജീരകാട.
ഏ ആന്താ. ഞങ്ങള് നല്ല ജീര ഞങ്ങള് കരിഞ്ചീര കെടും ഞങ്ങ ഇങ്ങള്. ആഹ് പിന്നെ.
ടും പിന്നെ. ഞങ്ങള് ഗോതമ്പ് പൊടിയോണ്ടാ ഇണ്ടാക്ക.
നല്ല ജീരകം പിന്നെ അതോടും നല്ലീജീരകല്ല ങ്ങൾ ഇവിടെ ഭൂരി ഉണ്ടാക്കുമ്പോ കരിഞ്ചീര അല്ലെങ്കിൽ എള്ള് ഇടും.
ആ ഞാൻ ഗോതമ്പ്പൊടിയോണ്ടാണ് ഇണ്ടാക്ക മൈ
ആഹ മയ് ഞാൻ റാവായ്ട്ട് ഇണ്ടാക്കും റവ പൊടിച്ചിട്ട്. റവ നല്ലോം പൊടിച്ചിട്ട് അപ്പൊ അപ്പൊക്കപ്പം നല്ലോം നല്ല ഇതാട്ടൊ
ആ റവികൊണ്ട് ഞൻ ന്താ ‌ പൊടിച്ചാതെ ഞാന് വെള്ളം. പാർന്നക്കും ന്നിട്ട് പൊതിറ്ന്നിട്ട് അതിൽ കൂട്ടിക്കാണ്ട് സോഫ്റ്റായിട്ടല്ലേ.
ആഹ് പക്ഷെ അതിനക്കാ എക്ക് തോന്ന അഅ് പൊടിച്ചാലും നല്ലൊര്ത് കിട്ടും.
ആഹ് പൊടിച്ച്കാണ്ട്ല്ലേ.
ആഹ് പൊടിച്ചിട്ട് ഞാൻ അങ്ങനെ പൊടിച്ചിട്ട് ഇണ്ടാക്കലുണ്ട് ആറാവോ മിക്സിയിലിട്ട് നല്ലോം പൊടിക്കും
നാ എന്നായിക്കോ എന്നായിക്കോട്ടെ